ഹലോ ഉം എന്താ നോമ്പൊക്കെയുണ്ടോയിന്ന്?
നോമ്പ് ഇല്ല.
ആ പറ്റ്ണ്ടായില്ലല്ലേ നോൽക്കാൻ.
ആഹ് ഇല്ല പറ്റൂല്ലന്ന് എനിക്ക് മൂത്ര കടച്ചിലിണ്ട് അപ്പോ പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നാണ് എല്ല
ആഹ് ആഹ് ആഹ് ഇൻക്കുണ്ട് ഇൻക്കും മോൾക്കൊക്കെണ്ട്
ഓഹ് മോള് മാറ്റോ
ആഹ് ആഹ് പ്പോള് വൈന്നാരായപ്പോത്തിന് പറ്റെ കൊയങ്ങീക്ണ് ആഹ് പൊൽച്ചക്ക് എണീറ്റ്ന് അപ്പൊരു പയം തിന്ന് ഞാൻ രണ്ട് പയം ത് ന്ന്
പയം ത് ന്നോണ്ടാ നോറ്റെ
ഉം ഇണ്ടാക്ക്ണാലോയ്ചപ്പോ അഹ് മതിന് വിചാരിച്ച്
ആഹ് പിന്നേ എന്താണ് ഇപ്പം നോമ്പ് തൊറക്കാനെന്താ ഇണ്ടാക്കിയേ
തൊറക്കാനെന്താ പൊറാട്ട കൊണ്ടന്ന്ക്ക്ണ് ബീഫിന്റെ കറീം വെച്ച്ക്ക്ണ് നാളെ പെര്ന്നാളല്ലേ അപ്പൊ ബീഫൊക്കെ രാവിലെ കിട് ട്ടല്ലോ ഇന്ന്
ആഹ് ശരി ഇനിപ്പൊ ബീഫെന്നേര്ക്കും കൊർച്ചീസം
ആഹ് അതെ അതെ അവടെ വീട്ട്ലാരെലും നോ നോറ്റ്ട്ട്ണ്ടോ
ഇല്ല ഇവടാരും നോ റ്റില്ല ഇവിടെ പിന്നെ ഇക്ക നോറ്റില്ല ഞാനും നോറ്റീല്ല മക്കൾ പിന്നെ നോൽക്കുല്ല. അങ്ങനെ എന്താ പറയ പെരുന്നാളിന് എന്താണ് ഫുഡ് എന്താണ് ഉണ്ടാക്കുന്നത്?
പെരുന്നാളിന് ബീഫ് ബിരിയാണിയാണ് വിചാരിച്ചത് അതന്നെ പിന്നെ. പായസം സെമിയ പായസം വിചാരിക്ക്ണ്ട് ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ.
രാവിലെ ഞാന് ഒന്നും ഉണ്ടാക്കില്ല ഞാൻ ഓർഡർ ചെയ്തിന്നു. മന്തി പെരി പെരി. പിന്നെ എന്താ പറയാ?
ബീഫ് ഒന്നും ഉണ്ടാക്കുന്നില്ലേ?
ഉം ബീഫ് എന്തായാലും കിട്ടുലോ പിന്നെ എന്താ പറയാ. അപ്പം പിന്നെ അപ്പോഴ ഉണ്ടാക്കാം ഞാൻ ബീഫ് വാങ്ങി വാങ്ങി വാങ്ങിട്ടില്ല കാരണം വീട്ക്ക് പോവുംചെയ്യും. പിന്നെ ഇവിടെ വാങ്ങി കൊണ്ടുവന്ന്വച്ചിട്ട്.
ഉം ഉം വെറുതെ വാങ്ങിട്ടും കാര്യലല്ലോ എ തായാലും നമുക്ക് കിട്ടുല്ലോ?
ആഹ് പിന്നെ ആകെ രണ്ടാ പിന്നെ വയസ്സും ഒക്കെ ആയി കുറച്ച് പ്രായലോല് നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്. ൽ കാണ് ബീഫ് ഒക്കെ വാണ്ടി വരാ. ഞമ്മക്ക് ചി കുട്ടിയക്കായാലും ചിക്കനല്ലേ?
അതെ അതെ.
അപ്പൊ ഞാനും സാധാരണ തറവാട്ട്ക്ക് പോവലാണ്. തറവാട്ടിലാണ് പെരുന്നാള് കൈക്കല് വെച്ചാല് ഇവിടെ ഫുഡ് വാങ്ങും. എന്നാലും അവിടുക്ക് ആശെ സത്യം പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം. രാത്രി നമ്മള് കൂടി കൊടുക്കാൻ പോകും പിന്നെ രാവിലെ നമുക്ക് നമ്മളെ ഇവിടെ പണി നമ്മളിവിടെ ഇട്ടിട്ട് നമ്മള് അവിടെ പോയി. കൂടി യൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ ഞമ്മളെ പണി തീർക്ക. ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല എന്താ അറിയില്ല.
ആഹ് അല്ല ഒരു വിധത്തിൽ നമുക്ക് സുഖം നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ ആഹ്
ഇപ്പം ഞമ്മൾ വിളിക്കാതെന്നെ പോണന്ന് വിചാരിക്കണ ആൾക്കാരാണോന്നും അറിയില്ലല്ലോ?
ആഹ് ആഹ് അതെ അതെ.
അങ്ങനെ എന്താന്നറിയില്ല പക്ഷെ ഇന്ന്. ആ നമുക്കൊരു പേടിയാണ് കാരണം ഇവര് നമ്മൾ വിചാരിക്കു പോലെ ആയിരിക്കില്ലല്ലോ എല്ലാരും. നമ്മള് വി അവര് വിചാരിക്ക അപ്പൊ. ആഹ അപ്പൊ ഞാന് ഇന്ന് നാളെ മ്മാനെ കണ്ടിരുന്ന്. അപ്പോ ആള് ആളൊന്നും പറഞ്ഞില്ല. മക്കളെ കൊണ്ടുപോയപ്പോ അങ്ങനെ പോര്ണ്ണ്ടോന്നും ചോദിച്ചില്ല പിന്നെ മുതച്ചില്ല അവിടെ.
ആഹ്ശരി അപ്പ പെരുന്നാൾക്ക് വരുന്നില്ല ആള്?
എന്താ അറില നാലിസം മുന്നേ പോയത് അപ്പ ഇന്ന് രാവിലെ. രാവിലെ ഞാന് അവള് എത്തിട്ടുണ്ടാവെന്ന് വിചാരിച്ചു അപ്പം ഇല്ല മോനെ മാത്രമേ കൊണ്ടുവന്നിട്ടൊള്ളുന്ന് പറഞ്ഞു ഇന്ന്. അപ്പൊ ഇന്നിപ്പോ ഇനിയിപ്പോ മോനെ മാത്രമാണ് കൊണ്ടുന്നെങ്കി ഇനി ഇനിയിപ്പ വരോ എനിക്കറിയില്ല.
ഉം ഉം ശരി അതല്ല അവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത്?
അവിടെ മന്തി തന്നെയാണ് സാധാരണ. മന്തി എന്തെങ്കിലും മന്തിയാണ് ഉണ്ടാക്കല് കഴിഞ്ഞ പ്രാവശ്യം ആട് മന്തി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ബീഫ് ചിക്കൻ പൊരിച്ചത്. അവിടെ ഉമ്മയാണ് ഉണ്ടാക്കാറ് സാധാരണ നമ്മള് അയിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും. ചെയ്ത് കൊടുക്കലാണ് പിന്നെ അവിടെ നല്ലോണ്ണം ക്വാണ്ടിറ്റി ഉണ്ടാക്കും. അത്യാവശ്യം നല്ലേണ്ണം ഇപ്പ ചിക്കൻ ആണെങ്കിൽ തന്നെ.
അത് ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അത് പിറ്റേന്നൊക്കെ അങ്ങനെ ബാക്കി ആയി കെടക്കും എന്നാലും അപ്പം കൊണ്ട് കുറെേ ഉണ്ടാക്കണം എന്നാണ്.
ആ പക്ഷെ എന്താ വച്ചാൽ സത്യം പറഞ്ഞാ പെരുന്നാൾക്ക് അത്ര ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം. ശ്യല്ല കാരണം ഞമ്മൾ ഞമ്മളും വീട്ടി പോകും പിന്നെ എല്ലാ വീട്ടിലും നമ്മൾ അങ്ങട്ടും ഇങ്ങട്ടും പോകുമ്പോ നമ്മൾ ഒരു വീട്ടിൽ ന്ത്‌ തന്നാലും നമ്മള് കഴിക്കൂല അ അ നമ്മളെ വീട്ട് വന്നാലും വേറെല്ലോലും കഴിക്കണില്ലല്ലോ.
അത്
ഫു ഫുഡ് അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കാണ്. അപ്പോ ഇനിയിപ്പം എനിക്ക് രാത്രി ഡ്രസ്സ് എടുക്കാനും പോണം ഒക്കെപ്പാടെ റഷ് ആണ്.
ആഹ്
ഇന്ന്പ്പഞ്ട്ക്കാൻ പോയില്ലെങ്കി നാളെ പെരുന്നാൾക്ക് പിന്നെന്നാ
അല്ല എടുക്ക്ണ്ടോല്ലേന്ന് ഒറപ്പില്ലാന്ന് പറ- ഞ്ഞിനല്ലോ, എന്താ എടുക്ക്ണാ?
എനിക്ക് എന്തെലും ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് എന്തെങ്കിലും വാണെന്ന് വിചാരിച്ച് അപ്പം രാവി ലെ ഇക്ക ജോലിക്ക് പോയി സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഭയങ്കര അതിന്റെ ആ ജോലിക്ക് ഭയങ്കര ക്രൈസസ് ഉള്ള സമയണല്ലോ.
ആഹ് ആഹ്
അപ്പോ ആഹ് കേക്ണ്ട് ആഹ് അപ്പോ ഞ് അപ്പൊ സാധാരണ ബില്ല് ഉണ്ടാവാറില്ല അങ്ങനെ കൊടുക്കാന് ആൾ അത്രയും കസ്‌ റ്റമർ കാരണം ഇല്ല ബുക്ക്‌ ചെയ്യാൻ കഴിയ്ണില്ലല്ലോ ഇപ്പൊ ആഹ് ബുക്കിങ്ങില്ല അപ്പോ ഓരോ ദിവസം പന്ത്രണ്ട് പത് അങ്ങനെയൊക്കെ ബില്ല്. അപ്പൊ അതിന് വാണ്ടി മാത്രം ഓടുമ്പോ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പ ലീവ് എടുത്തിരുന്നു അപ്പൊ ഇപ്പൊ ഇന്ന് ഇന്നലെ ഇന്നലെ അറുപത് ബില്ല് കിട്ടി. അപ്പൊ ഭയങ്കര സന്തോഷത്തില് അപ്പൊ നോക്കുമ്പോ ലോടില്ല.
അത് ശരി
അപ്പൊ ഇന്ന് അതും അപ്പൊ ഇന്ന് ലോഡ് ഉണ്ടാവുംന്ന് വി എ ഇന്നും പാടെ ലോഡ് ഉണ്ടാവും ന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്നലത്തെ അറുപതും നാൽപ്പേണ്ണം ഏറെ കിട്ടി. അപ്പം നൂറ് ബില്ല് ഒരുമിച്ചട്ച്ച് ആൾ നല്ല സന്തോഷത്ത്ലിവിടുന്ന് പോയതാ ഹാ പോയ അതേപോലെ തിരിച്ചു വരുന്നുണ്ട് ലോഡില്ല
അയ് ശരി
അപ്പം ഞാനിങ്ങനെ ആലോയ്ക്കെര്ന്നു നമ്മള് ഞമ്മക്ക് ബുദ്ധിമുട്ട- ട്ടാണ് പക്ഷെ എന്നാലും ഈ ഗ്യാസ് അത്രീ ആൾക്കാര് ഈ പെര്ന്നാളായ സമയത്ത് ബുക്കീത ആളുകള് ഇണ്ടാവും പറ്റ കഴിഞ്ഞ ആൾക്കാരൊക്ക ഇണ്ടാവായിരിക്കും
അതെ അതെ കാര്ണം പെരുന്നാക്കൊക്ക എങ്ങനെ ആയാലും നമ്മക്ക് ഗ്യാസിന്റെ ഉപയോഗം നന്നായിട്ട് ട്ട് വേണലോ എല്ലതും നമുക്ക് അടുപ്പത്തൊന്നും കയ്യൂല നല്ല ബുദ്ധിമുട്ടാണ് ആഹ് ആഹ് നമ്മള ആഹ് സുബൈയ്ക്ക് നീച്ച്ണ്ടലൊ എന്തെല്ലാം സാനങ്ങള് നമ്മക്ക്
ആഹ് ഇങ്ങളട്പ്പത്ത ഇണ്ടാക്കല് ഇജ്ജ്
ആഹ് ഞങ്ങള് എന്താ ചോറ് അത്പോലെ അത്ക്ക്ള്ള മസാല പായസം ഒക്കെ അടുപ്പത്തന്നെ ഇണ്ടാക്കാ ഇത്ണ്ടാക്കും എന്ത് ബീഫാണെങ്കില് അത് ഇല്ല ബീഫാണെ അത് കുക്കർല് കൂക്കികും
ഉം
ഗ്യാസ്മ്മന്ന് പൊരിക്കും അങ്ങനെ ആരുല്ല നമ്മളൊറ്റക്ക്
ആഹ് അല്ല അപ്പ എന്ത രാവിലെ ഇവര് ബാക്കിള്ളവര് എന്താ ചെയ്യ രാവിലെ തന്നെ ഇത്രയും ടൈമ്
അഹ് സാവധാനം ഏണീറ്റാ മതിയല്ലൊ സമയം പോവാനാ പണി ഇല്ലാത്തത് അല്ല മക്കളെണീക്കൂല അപ്പോ പിന്ന അങ്ങനല്ല ട്ടോ ഞാന് ഇപ്പൊ ഫുഡ്ഡിന്റെ കാര്യത്തിന് മാത്രമായിട്ടാണ് നിക്കല് ഇപ്പൊ അടിച്ചു വാര തൊടക്ക അതൊക്കെ വേറള്ളവര് ചെയ്യാന്ന്ള്ള രീതില് അത്മ്മക്ക് ഞാൻ പോവാറില്ല
ആഹ് ഇതെന്നെ ഫുഡ്ഡിന്റ കാര്യങ്ങള് കയ്യുമ്പൊക്ക് തന്നെ ഒരുവി -
അ ഒന്നാമത് എന്താറിയൊ ഇപ്പൊ ബിരിയാണി ന്നൊക്ക പറയുമ്പോ ഭയങ്കര റിസ്ക്ക ഇനിയിപ്പ ഇന്ന് രാത്രിയും ഇതിപ്പൊ ഞാൻ കുറച്ചൊക്കെ ഉള്ളികള് ഉള്ളി മീൻസ് ത്തുള്ളി അവ്ടണ്ടായ്ന് വെളുത്തുള്ളി ചീരുള്ളി ഞാൻ തൊലിച്ചേച്ചു ഇനിപ്പൊ രാത്രി വലിയുള്ളി അതിക്ക്ള്ള ബിരിയാണി എല്ലാ സാധനം തൊലിച്ച് അരിഞ്ഞും ചതച്ചും ഫ്രിഡ്ജില് വെക്കും പിന്ന രാവിലെ എണീറ്റാ ണ്ട അപ്പത്തിനൊരു ടൈമായല്ലൊ പിന്ന നമ്മക്ക് നമ്മളത് തിര്മ്പാന് കുളി ക്കാന് അതൊക്കല്ലേ അതൊക്കെ പാടെ കയ്യുമ്പതിനും പിന്ന മക്കക്ക് ഫുഡ്ഡ് കൊട് ക്കാ ഒരു സംഭവല്ല കാര്ണം ആഹ് ഒരു ടൈമാ ആവുമ്പയേക്കു ഒക്ക നീച്ച് വരല്ലെ ഒള്ളു പിന്നെ എന്തേലോക്കൊന്ന് ഒന്നാമത്പ്പ പെരുന്നാളാവുമ്പ നമ്മള് രാവിലേക്ക് ചായക്കടീന്ന് പറ്ഞ്ഞ് അങ്ങന ഇണ്ടാക്കൂല
ആഹ് ഇല്ല ഇല്ല ത ബീഫോ അല്ലെങ്കി ബ്രഡോ അങ്ങനെ എന്തേലും
ആഹ് എല്ലത് ആഹ് അതെന്തേലൊക്കെ ആക്കീട്ട് മക്കള് മക്കളും തന്നെ ഇപ്പ ചിക്കൻ ഫ്രൈ ഇണ്ടെങ്കി അതെടുത്ത് കഴി അങ്ങനെ എന്തെലു ഒക്കെ ചെയ്യാന്നല്ലാതെ അതിനായിട്ട് വേറെ ഇണ്ടാക്കൂല രാവിലെ അതും കൂട ആവുമ്പൊ കയ്യൂല
ആഹ് കയ്യൂല പക്ഷെ എന്താ പറയാ ഇന്നാലും രാവിലെ ഭയങ്കര ഇതാണ് കാര്ണം ഏഴെര ആവുമ്പോക്ക് അവർക്ക് പള്ളിക്ക് പോകാനുള്ള സമയമാവുമ്പളെ ആഹ് സമയവുമ്പക്കു നമ്മക്കൊരു ഭയങ്കര ഒരു പെടപ്പേരിക്കും
എന്തന്നെച്ചാല് പെടപ്പെന്നേണ് പിന്നെ അത് കഴിഞ്ഞിലേ അലക്കാല്ലത് അലക്ക് നിർബന്ധാണ് അങ്ങന നമ്മള് നമ്മളെ വീട്ട്ക്ക് പോവല്ലെ അപ്പൊ പിന്നെ അവ്ടെ ഇട്ടിട്ട് കാര്യല്ലല്ലൊ പിറ്റേ ദിവസം അലക്കാ കയ്യൂല ആഹ് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് വന്ന് വേഗം കുളിച്ചപ്പൊത്തിന് ഓരെത്തും ചെയ്യും പിന്നെ ദമ്മ് ട്ടിക്കലും അതിനൊക്കെ പിന്നെ ഓര് കൂടി തരൂട്ടോ ഇക്കൊക്കെ കൂടിത്തരും ധമ്മൊട്ടി ക്കാനൊക്കെ പക്ഷെ ആഹ് കാര്യ ന് ക്കൊറ്റക്കാണിഷ്ടോം. ദമ്മോ ട്ടിച്ചാണ്ട് ആയിക്കിലിതൊക്കെടാൻ ആ ഒരു സന്തോഷാണ്. വന്നാലു കൂടി തരു അതിനൊക്കെ
ഉം ഏതായാലും എന്താറയ നല്ല രീതിയിലാവട്ടെ പിന്നേ
വേറെ?
ഏഹ് പിന്നെപ്പെന്താ വിചാരിച്ചിരുന്നെ വ് വീട്ടിൽന്നന്നേക്കാണവീട്ടിൽന്നന്നേക്കാണ
കൊറേ ബുദ്ധിമുട്ട് കൊറയൂലെ ഞങ്ങളൊരു പ്രാവശ്യം വാങ്ങി പക്ഷെ അത് ഒരു പ്രാവശ്യം അല്ല അതിന് മുന്നൊരു പ്രാവശ്യം വാങ്ങിന് ഇപ്പ രണ്ടാമത്തെ പ്രാവശ്യ വാങ്ങിയത് ഒന്നിനും പറ്റാത്ത ബിരിയാണി ആനി. ബീഫ് ബിരിയാണിന്നാ വാങ്ങിയത് പക്ഷെ ഒന്ന് ഒരു ഒരു കോണോ ല്ലാത്ത ബിരിയാണി
അതവിടെ അടുത്തുള്ള അതവിടു അവിടെ അടുത്തുള്ള ന്ന് വീട് കടേന്ന വാങ്ങിന്
ആഹ് അവിടെ അടുത്ത്ന്ന വാങ്ങിയത്.
ഉം അയ്ശെരി
ച്ചാണ് അവിടെ നിന്നൊക്ക എല്ലാരും പറഞ്ഞെട്ടിട്ട് അങ്ങനെ വങ്ങിയതേരുന്നു അത് വെർതേ ആയി ഒരു സുഖോല്ലെനു.
പൊതുവേ ഒരു എന്നും ഒരു സ്ഥലത്ത്ന്നാ വാങ്ങല് ഭയങ്കര നെനക്ക് ഭയങ്കര ഇഷ് റ്റുള്ള സ്ഥലത്ത്ന്നാ വാങ്ങല് അപ്പം ഇപ്രാവശ്യം ആ ക്ലോസ്ഡ് ആണ് പറഞ്ഞു ഞങ്ങളിപ്പോ ഉച്ചക്ക് വിളിച്ചപ്പോ ഭയങ്കര റെഷ് ആ കോ ക്ലോസ്ഡ് ആണന്ന് പറഞ്ഞു. അയില് പിന്ന അയിന്റെതിപ്പോ ഇവിടെ അയിന്റെ അപ്പറത്തന്നെ നിയറസ്റ്റ് ആയിട്ട് വന്നിട്ട്ണ്ട് പുതിയത് അത് ഭയങ്കര ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോലെ വന്നിട്ടുണ്ടല്ലോ- അവിടെ ആഹ് അപ്പൊ അവിടുന്നാണ് ഓ
അവിടെന്ന് പറയും ആഹ് അത് പിന്നെ എങ്ങനെ രാവിലെ ഇക്ക പോയിട്ട് വാങ്ങി പോരുമായിരിക്കും ല്ലെ?
ആഹ് രാവില ആറേകാല് ആവുമ്പക്കും അത് റെഡി ആവും.
ഏഹ് അത്ശരി അപ്പൊ പിന്നെ വിഷയ ല്ലല്ലോ പെട്ടെന്ന് തന്നെ കിട്ടിയ- പ്പ പിന്നെ പായസം എന്തെങ്കിലും ഇ ണ്ടാക്ക്ണ്ടോ വെംള്ളം കലക്ക അങ്ങനെന്തെ
ആഹ് കഴിഞ്ഞ പ്രാവശ്യം കസ്റ്റാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നിക്കിനി ഒന്നിനും വയ്യ ഞാന്തെലും കസ്റ്റാഡും ജ്യൂസ ഇണ്ടാക്കിരുന്നെ പ്രാവശ്യം ഞാൻ എന്തേലും ഒരു ജ്യൂസ്ണ്ട ക്കന്ന് വിചാരിച്ച് ഇക്കാനോട് പായസം മിക്സ് വാങ്ങണോന്ന് ചോയിച്ചപ്പം- ക്ക പറഞ്ഞു അത് വേണ്ട നമ്മള് നമ്മ ഒരു തനിച്ചെ ല്ലെ ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ വരുന്നോലി ഇനിപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കി എല്ലാരും വരും ഏ ഏ ഇവിടെ നല്ലോണം ഫു ഫുഡ്ണ്ടാക്കണ സമയത്താണെങ്കി ആരും ഉണ്ടാവൂല-
അതെല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയേണ് നമൾ- ഇണ്ടാക്കെച്ച ആരും ഉണ്ടാവൂല്ല അല്ലെങ്കിൽ എല്ലാരും വെരും ചെയ്യും.
ഞിപ്പ നാളെ ചെൽപ്പോ മഴയൊക്കെ ആയിരിക്കും എന്താ പറയാ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോവ്ണ്ടോ?
ആഹ് പോകണംആഹ് ഓക്കേടാ ശരി.